എന്തൊക്കയുണ്ട് വർത്താനം സുഖല്ലേ
ഓ സുഖാണ്
ഫുഡൊക്കെ കഴിച്ച് കിടന്നാ
ഇല്ലേ കടന്നിട്ടില്ല ഫുഡ് കഴിക്കാന് ഫുഡ് എനിക്ക് ചെറിയൊരു ജോലിയ്ണ്ട് അപ്പൊ അങ്ങനെ ചെയ്ത് കോണ്ടിക്കേ നി
അയ്ശെരി എല്ലാരും കൂടെ ഭക്ഷണം കഴിക്കല്
ആ എല്ലാരും കൂടെ രാത്രിയൊക്കെ എല്ലാരും കൂടെ കഴിക്കും ഹസ്ബന്റ് ഒക്കെ അപ്പഴെത്ത ഇപ്പ ഞാനും കുട്ടികളും ചെറിയ കുട്ടിയൊളും മോന് ഉറങ്ങീക്ക്ണ് ആ അല്ലെങ്കിൽ ഉമ്മ ബാപ്പ ഒക്കെ ഉണ്ടടുത്ത്
ആ അയ്ശെരി
ഉം ഓലും വരും ആയോല്ആയോല് ആ അപ്പൊ പകലൊന്നും ആരും ഒപ്പം കിട്ടിക്കോണന്നില്ല
അതാ അതന്നെ എല്ലാരും അവസ്ഥേം ഞങ്ങള് പിന്നെ സ്കൂള് പോയി ഉമ്മി ഉമ്മയും ഉപ്പയും എപ്പളും ഉണ്ടാവും വീട്ടില് പിന്നെ ഇളേച്ചനും പണിക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ ആകുമ്പം കിട്ടൂല പിന്നെ എന്തായന് ചോറ്റു കൂട്ടാനൊക്കെ ഉണ്ടാക്കി
ഉം ചോറ്റിക്ക്ന്ന്പ്പേ എന്തേന് എന്നിപ്പോൾ കൈപ്പങ്ങേം പയറുപ്പേരി വപ്പടം എന്താ ഇപ്പ അറച്ചിന്റെ കതന്റേല്
ആ ആ
കാ കാബ്ദേ അയിന്റെ ഔത്തർച്ചി മാത്രംണ്ടേന് അർച്ചയല്ല
ആഹ്
ആ ഔതറച്ചിനെ അത് വെച്ചു ഉം നിങ്ങക്ക് എന്തേ
ഞങ്ങൾക്കും അതേപോലെ വെള്ളരിയും ചക്കക്കുരും പരിപ്പും കൂടി കറി വെച്ച് പിന്നെ ചെറിയ അവകളൂരീം പത്തലുണ്ടല്ലോ
ആഹ്
അത് ഉണ്ടാക്കി പിന്നെ ചക്ക ഉപ്പേരീം ചക്കക്കൂട്ടാൻ ഉണ്ടാക്കി
ചക്ക കൂട്ടാല്ലേ
ആഹ് ചക്കകൂട്ടാന് ഇവിടെ എല്ലാർക്കും ഭയങ്കര ഇഷ്ടാണ് പക്ഷെ അതിമ കൊറെേ സമയെടുക്കും ക്കുന്നുള്ളോ അല്ലാത്ത ബുദ്ധിമുട്ടില്ല
അത് അങ്ങനെ തന്നെയാണ് ചക്ക കൂട്ടാന്നില് കുറച്ച് പങ്ക് ഞാനേമ്മക്ക് കൂലാത്തല്ലാ അമ്മായിമ്മ ഓ അങ്ങനത്തെ പണിയൊക്ക ഒൽ കുഞ്ഞുട്ടികൾക്ക് എതല്ലേത്
ആഹ് പക്ഷെ അവര് എടുക്കയാണങ്കി തെരക്കിടില്ലേ അങ്ങനെ ഒള്ളോര കിട്ടണേ
ഏ നമ്മള് വെച്ചെടുക്ക നമ്മള് അത് കുക്ക് ഒന്നാല് കൊർക്ക ഇതേകെട്ടേച്ചാതായിട്ട് തേങ്ങ ചതച്ച് അങ്ങനത്തെക്കെടാ പിന്നെ ഈ നമുക്ക് നറുർത്ത് തരും പിന്നെ അഥവാ ഒഴിവുണ്ടെങ്കിൽ നറുക്കാനൻ കൂടി കൊടുക്കുക അല്ലെങ്കിൽ എന്തില് മർക്കും എനിക്ക് ചക്ക കൂട്ടാൻ ചക്ക പൊത്താലാ എനിക്കിഷ്ടം കൂട്ടാനോട് വലിയ ഇഷ്ടല്ല
ഇവിടെ ചക്കക്കൂട്ടാനും പഴുത്തതൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് കൂട്ടാനായാലും ഇഷ്ടാണ് അപ്പൊ അവര് ഉമ്മാക്ക് ചെലപ്പോ ഒഴിവുണ്ടാവും അപ്പൊ അവര് അരിഞ്ഞൂറ്റൊക്കെ തരും പിന്നീ ചക്ക കുരു ഒക്ക തോല് കളിയാനൊക്കസമയ എടുക്കല്ല അങ്ങനത്തൊക്കെ ഉമ്മാന് ഏല് ൾക്കും ചെലപ്പോ പല സമയത്ത് ദേ ബുദ്ധിമുട്ടാണെങ്കി പിന്ന അമ്മളെന്നെ അയിൻ്റെ അടീല് അങ്ങനെയാകുമ്പം പണി നല്ല നേരം വൈകും
നേരം വൈകേ ചക്കമ്മേ ഓലൽ ആക്കപ്പാണ് നമുക്ക് വേറെ പണിയെടുക്കാം
അതാണ് അതാണ് അപ്പൊ നമ്മള് പണി വെ എല്ലാ പണിയും എല്ലാത്തിനെയും അത് ബാധിക്കും പിന്നെ ഗോളി എന്താനേക്കൊ അയ്യ നേരം വൈകി പക്ഷെ അത് സംഭവം ഉണ്ടാക്കിയാല് വൈകുന്നേരം ചായക്കും കടക് വറക്കും ഉം രാവിലെ ആക്കി വെച്ചാല്
വൈകുന്നേരത്തിനൊക്കെ ഒന്നാടി ചോറ് വെയ്ച്ചേക്കണം അട ഉച്ചക്കത്തന്നെ
അല്ല ഏ ഒന്നായിട്ട് രാവിലെ വെക്കും
ഏ ഞാൻക്ക് അതല്ലേ എനിക്ക് വൈകുന്നേരത്തിന് വേറെ വാണേ
ആഹ് ന്ന്
ഈ പണിയൊക്കെ കഴിച്ചു ച്ചാറുണ്ട് കൂട്ടാനൊക്കെ ഉണ്ടെങ്കില് വെക്കണ്ടേ വൈകുന്നേരത്തിനു പിന്നെ ചോറ് എന്ത് എന്തായാലും അതു പറല്ല
ഉം ചോറ്
ജോറാ ചൂടോടുത്ത ഉമ്മാക്ക്പ്പാനും മിന്നു വേണം ഉമ്മാക്ക്
ഏ അയ്ശരി അങ്ങനെ ആവുമ്പോ പിന്ന അടുപ്പതന്നെ ഗ്യാസുമലാണോ
ഗ്യാസ്മേലൊന്നു അല്ല അടുപ്പ് തിജി ഇട്ടു ഒടുപ്പിച്ചു ഒരു നായി വെക്കാണ്ടാവുള്ള ചൂട് അത് അടുപ്പത്ത് കുക്കറൊന്നും ന്നും കാട്ടിക്കൂട്ടാൻ പറ്റ്
ആഹ് ആഹ് ഇവിടെ അങ്ങനത്തെന്നെ ഉമ്മാരഉപ്പാരക്ക പഴേത് അയ്ന്പ്പെ ഞമ്മളെന്തെങ്കിലും കയ്ഞ്ങ്ങാണ്ട് ബാത്‌ കുത്തിരിക്കാനങ്ങട് ഞമ്മക് ടൈമ് കിട്ടൂലാ...
ഇല്ല്യാ... ഇപ്പളക്ക്യാണ് കൊറെ നോർമലായത് ആദ്യൊക്കെ കൊറേ ഉച്ചക്ക്കെടക്കണംകൂടിഇഷ്ട ട്ടല്ല്യേനി
അ ആ.. പിന്നെ പശു അങ്ങനെക്കെള്ളാ അങ്ങനെക്കെണ്ടോ.... കന്നുകാലികളക്കെ..
ആദ്യ ഞാ വന്നതീലൊക്കെണ്ടേന്ന് കന്നുക്കാലിയെല്ലാം ല്ലാ... പാടം പറമ്പൊക്കല്ലെ വീടാണേ.. അങ്ങനെപണിപണിക്കാ ക്കാരെന്നൊരു പണിക്കാര് ഇപ്പ കൊറേ അയ്നൊക്കെകൊറേപേർന്നക്ക്ണ്.
ആ... ശെരി അവ്വ് അങ്ങനാമ്പളാണ് എല്ലാം കൂടെമ്മള് ഞമ്മളെ മ്മക്കുംതന്നെ അടുക്കളേത്തും വേണം പിന്ന അങ്ങനത്തൊക്കവരേറ്റെട്ത്ത്ട്ക്കാണെ ങ്കില് നമ്മക് ബുദ്ധിമുട്ടില്ലാ...
ആ.. അങ്ങനത്തെഏറ്റെടുക്കും ബുദ്ധിമുട്ടൊന്നുല്ലാ... ല്ലമ്മളെന്നെ വാണെട്ക്കാ... ഞമ്മളെ കയ്യ് അമ് അന്ന്പോയി മ്മള് പോയി എത്തീട്ട് എത്തണ്ട കയ്യ് എത്തീട്ടില്ലെങ്കില് കുട്ങ്ങി
അ ആ വീട്ട്ക്കൊക്കെ പോക്ക്ണ്ടോ..?
വീട്ട് ക്ക് പോകും മ്അതന്നെ രണ്ടീ അ ഇപ്പൊഈപെരുന്നാക്ക്പോയിന്ന് തോനെ
ആ അത് ശരി
പോകണൊന്ന് വല്ല്യ ര്തില്ല ന്നാലും അ കൊയ്പ്പല്ല്യാ ക്കൊപ്പാടെ നോക്കിന്ന്ട്ട് കാര്യന്നാ മ്മക്കമ്മളെയ്ന് പോവന്നെവാണ്ടേ..
അതെ അത് ശരിയാണ് കിട്ടിയ ചാൻസിന്പോവും ഞാനിതേപോലെ വണ്ടിങ്ങനെ ഓട്ടാൻ പഠിച്ച് പോവാൻ വേണ്ടി അതായത് വാ.. വയ് ബൈക്ക് സ്കൂട്ടറോട്ടും അങ്ങനെ പഠിച്ചിട്ത്ത് ത്തത്‌ പോവാൻ വേണ്ടിട്ട് പഠിച്ചെടുത്തതാണ് അല്ലാതെ.. എം വണ്ടിഅമക്ക് മ് അ ആരെ എന്നുങ്ങനെ കൊണ്ട്ടാനൊക്കെ അമ്മ ബുദ്ധിമുട്ടല്ലെ അല്ല അട്ത് ന്നറിയാന് അ ന്നാലൊരൂ... മ് ഒരുഇരുന്നൂറ് രൂപന്റെ ഓട്ടണ്ട്
ഏ.. നിക്കക്കെവ് വോട്ടോർക്ഷ പിടിച്ച് പോവണെങ്കെ നാന്നൂറ്ത്ണ്ട് ആ... പിന്നങ്ങള് എമാഒഴിവിനന്നെ പോവൊള്ളു
ന്നിട്ട് കൊണ്ട്വ്ടും ഏ.. ശെരി കൊണ്ടോവിടൊ അങ്ങനെ കൊണ്ടേയ്കൊട്ത് മദ്രസ
ആമദ്രാസ്ക് കുട്ടിള് പോവും. അയ്നൊക്കെ വണ്ടില്ലെ മദ്രസ്ക് നടന്ന് പോവും. സ്കൂൾക്ക് വണ്ടി വരും. ഓട്ടോറഷ വരും.
അ അഅത്ശരി അയ്വടേം അങ്ങനെതന്നെ നടന്നാ മദ്രസക്ക് പോവാ. അതല്ലാഞാൻ പറഞ്ഞത് മദ്രസ മക്ക് ഞമ്മളെ വീട്ട്ന്ന് ന്റെ വീട്ടിലാവുമ്പോ.
ആഅങ്ങനെലേ. അവ് അപറ്റൂല അങ്ങനെപറ്റൂല മദ്രസ്ന്ന് നാന്നൂറ് കൊട്ത്ങ്ങനെ കൊണ്ട്രേ.
ആ ഇങ്ങക്കൊന്നും പറ്റൂലാ. ഞാൻ അതോണ്ട് സ്കൂട്ടറായൊണ്ട് സ്കൂട്ടറ് പഠിച്ചീന്ന് അങ്ങനെ നഞമ്മളന്നോട്ടി പോണോണ്ട് അല്ലെങ്കി ആര് വീട്ട്ക്ക് പോക്കൂല്ല്യാ ഇമ്മാരെക്കപ്പാരകൂടൊക്കെ കൊറച്ചൊക്കെ ഇപ്പളല്ലേ ഞമ്മള് പോയി നിക്കൊള്ളൂ. ഇത്രേം പറ്റാത്തകാലം വര്. ഞമ്മളിമ്മീമ്ഇപ്പക്കെ ണ്ടാവുമ്പളല്ലേ.
ഞമ്മള് അയ്ന് അയിനങ്ങല്ലാ ഓൽക്കതറിയില ഓൽ കോല മക്കള്ങ്ങനെ
അഹ് അതാണ്
ല്ലപ്രശ്നം ഞമ്മൾത് ആ ഇങ്ങളൊക്കെ കൊറെ പോയി നിന്നതല്ലേ നാതൂന് വരാന് കാത്ത്ക്കാനൊക്കെ പറയേ... എ ആ ഇങ്ങളൊക്കെ കൊറനേനിന്നതല്ലേന്ന് പറയും. ആ അതൊക്കെ ആ നേരം ഞമ്മക്കത്പെരുന്നാളാവുമ്പോ പോയില്ലങ്കി പ്പാടല്ലേ
ആ അത് ശരിയാണ് എനിക്കിന്റെ ഇളച്ചി ഉണ്ട് കേട്ടോ വീട്ടിലെ അവളും പോവും ആ കുട്ടികളൊക്കെ ഓ ഒറ്റ കൊക്കൂല അപ്പൊ അവള് പോകുമ്പോ ഞാൻ ഉണ്ടാവും ഞാൻ പോകുമ്പോ അവളുണ്ടാവും
ആറലേ
ഒറ്റക്ക ആയിട്ട്ങ്ങ വീട് പണിയാണ കുടിരിക്കാനായിട്ടുണ്ട് ഉ ആഹ് ആഹ് അടുത്തന്നെയാണ് കേട്ടോ വിട്ടൊന്നുംല്ല
എന്റെറെ വീടാ
ഇല്ല മേലേം താഴേം രണ്ട് ബെഡ് റൂം അടിയിൽ രണ്ട് ബെഡ് റൂം കൂടുതലൊന്നും ഇല്ല ഇപ്പ അങ്ങനെ തന്നെയല്ല റൂമ് കുറവും വീട് അങ്ങനല്ല ഇപ്പല്ല ഇവിടത്ത ഏത് വലിയ വീടായാലും റൂമരണ്ടെണ്ണം നാലെണ്ണം ഒക്കെ തന്നെ മേലെ അടികൂടി കൂടി ഉണ്ടാവുള്ളു
അ
പിന്നെ ലിവിംഗ് ഒന്നും ഇല്ല അതിനൊന്നും സ്പേസ് ഇല്ല വീടിന്റെതൊട്ട് ശാരികണ്ടാണ് വീടെടുത്തണ് അങ്ങനെ ആകുമ്പോ നമ്മുക്ക് സൗ ആ അതാണ് അതാണ് അത് ഇനി ഇപ്പോവേറെ എടുത്തിട്ട് വേണ അവര് പൊളിച്ചു വേറെ എടുക്കും തറവാട് പൊളിച്ചആ അപ്പൊ അങ്ങനെ എല്ലാരും കൂടെ ഓ അതാണ് വേഗം വീടാവു വാക്കാന് നമ്മള് നാട്ട വീട്ടിലാണ് അതാണ് ബുദ്ധിമുട്ട് ഗൾഫിലക്കെ ആവുമ്പോ പിന്നെ നമ്മുക്ക് പെട്ടന്ന് പൈസൊക്കെ ആയി വരും അതാണ് പിന്നെ ഇങ്ങനെ ചാരികാണ്ടാവുമ്പോ നമ്മുക്കൊരു കതിയേടാണ് കാണുമ്പോ ഉ വേറെ സ്ഥലം ഉണ്ട് ഇവിടെ ഓരോ ബുദ്ധിമുട്ട് ഇങ്ങനെ വന്നപ്പോ അവിടെ അവിടെ തന്നെടുത്തത് ഉ അങ്ങനെ ഓരോ പ്രശ്ന സ്ഥാനത്തിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുവല്ലോ
അത് ശരിയാണ് വീടിനഓരോ സ്ഥാനം എടുക്കോ ഞാനൊക്കെല് ബുദ്ധിമുട്ട് അനുഭവിച്ചാ
ഏ പ്രശ്നം എന്തായി
ഉ അടുക്കള എടുത്തീല് അടുക്കള അടുത്തതില്ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നം എന്തല്ല പിന്നെ വന്ന് മുയ്ലാരെ കൊണ്ടൊക്കെ നോക്കിച്ചാ അങ്ങനെ ശരിയായതാ
ഏ ശരിയാക്കി ശരിയാക്കി എടുക്കാൻ പറ്റൂ ലേ
ആ ശരിയാക്കി എടുക്കണത് എന്താ ബുദ്ധിമുട്ടുണ്ടാ പുതിയ പെര വെച്ചോടത്ത്
ഇല്ല ബുദ്ധിമുട്ടായിട്ടൊന്നും വന്നിട്ടില്ല ഇനിയിപ്പോ എന്താ അറിയില്ല ഉമ്മാക്കൊ ഒരു ചോറിയാണ് കാലും മേലുമൊ - - ത്തംഅപ്പൊ ആ ചോറി ഡോക്ടർ അല്ല ഡോക്ടർല്ല ഒരു ഉസ്താദ് വന്നപ്പം അപ്പൊ പറഞ്ഞത് ഇങ്ങനെ വർക്ക് ഏരിയ വന്നിട്ടുള്ള പ്രശ്നണെന്ന
അതിന്‌നിങ്ങളാ പെരയിൽ പാർക്കല് തുടങ്ങില്ലല്ലോ
പാർക്കൽ തുടങ്ങിട്ടില്ല പക്ഷെ ഈ അടുപ്പിന് പറ്റൂല്ലന്ന് പറഞ്ഞു
അടുപ്പ്
പിന്നെ അത് ബുദ്ധിമുട്ടാണ്
എന്താ പൊ കടപ്പാ സാധ അടുപ്പുണ്ടോ ഓരോ അണ്ണ്ട് എനിക്ക് ഞങ്ങൾക്ക് പുതിയ വീട് കയറ്റിട്ട് എന്റെ ഹസ്ബൻഡ് അടുക്കള ഉണ്ടാക്കിട്ടില്ലായിരുന്നു പിന്നെ അത്ഏച്ച്കൂട്ടി വീടുമ്പന്ന് ഇങ്ങട്ട് ഏച്ച്ചൂട്ടിക്കാണ്ട ഓനക്കന്ന് അങ്ങനത്തെ നമ്മളോട് പറഞ്ഞാലും പറയില്ലല്ലോ ആഎന്നിട്ട് ആ ഏച്ചി കെട്ടി പറയണ്ട പ്പണ് കെട്ടിയട്ട് പിന്നെ അതിനോണ്ട് ഇങ്ങോട്ട് ഞാനാ കുടുങ്ങിയത്
ഏ ഒരുപാട് ബുദ്ധിമുട്ടായ
ആ ബുദ്ധിമുട്ടായോന്നോ ഓ വൈമന്ന് തെളിഞ്ഞു വന്ന അത്രയാണോ ന്നാലുംണ്ടല്ലോ ആ ഇത് ഇബട്ന്നാണ്ട് പോയിട്ടില്ല. ഉം ഉം അങ്ങനെണ്ടാവും ഞമ്മക്ക് പിന്നെ എങ്ങനെ ആയാലും ഞാൻ പറ്ഞ്ഞെരണ്ട്
ഏത് തരത്തിലാവൂലേ അങ്ങനൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് അതാണ് പറയണ്ട് ഞാന് ആ അത ആ ഇവടീംതന്നെ കൊറേ തോട്ടങ്ങളൊക്കെയാണ് കവുങ്ങ് പിന്നെ ചക്ക പ്ലാവ് തെങ്ങ് അങ്ങനൊക്കെള്ള സ്ഥലാവുമ്പോ നമമക്ക് പൊ ക്യോനും വെട്ടാനൊന്നു ബുദ്ധിമുട്ടല്ലേ ഒരുപാട് വെട്ടിയെടുക്കാനൊന്നും വീ ട് മുറ്ക്കാ ഒരു പ്രയാസണ്ട് അടുത്തടുത്തടുത്ത് കവുങ്ങൊക്കെ വീടിനോട് ചാരിങ്ങാണ്ട് കൗങ്ങൊക്കെ ആ ആ അപ്പൊ അത് വെട്ടുമ്പോ മമക്കൊരു പാവാണ് പ്പങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ
എപ്പ
ആ ഉപ്പണ്ട് ഉപ്പാക്കും തന്നൊരു വിഷമല്ലേ വച്ചിട്ട് പൊളിക്കാറ് വിട്ടാതെ വല്ലാതൊന്നും വെട്ടിക്കാതെ ഇട്ത്തത് അങ്ങനൊക്കെ ആയതോണ്ട് എടത്തായി വന്നത്
ആ അങ്ങൻതന്നൊണ്
ആഹ് അങ്ങനത്തൊക്കെ പ്രശ്നം വരുമ്പൊളാണല്ലോ അമ്മക്ക്
ഉം ഇബടന്നങ്ങ് ഡബ്ബറാണ് നമ്മ ക്കപ്പൊ നമ്മള് നല്ലതീക്കാണ് പോവ നമക്ക് ഇതൊക്ക തണുപ്പും എല്ലാരതുമ്പടന്നെന്താ റബ്ബരുംതോട്ടത്തിലാണെ ആ അപ്പൊ അണ്ട് പോയാമക്ക്തന്നെയാണ് ഏതൊരു പെര കയറ്റുമ്പോളും നമുക്കൊരു വീടാവ നമക്ക് സന്തോഷാ പിന്നെ തോന്നു നമുക്ക് തറവാട്ടന്റെ മായമതി ഓരോ എടങ്ങറണ്ട് വരുമ്പോളേ
ആ അതാണ് അതാണ് ഈ റബ്ബർ തോട്ടത്തിന്ന് കൊറ ഒരുപാട് റബ്ബർ ഷീറ്റൊക്കെ കിട്ടുവോ
ഇല്ലേ ഞങ്ങക്ക് ആകെ ഇരുന്നൂപേരൊള്ളൂ ഇവിടെ
ഏ അങ്ങനത്തെ കൃഷിയൊക്കെ
ആ വടെ പ വാപ്പാക്ക് പാടും പറമ്പും കൃഷിയൊക്കെയാണ് പാടത്തെ
ആ ആ ആ നല്ല രസാലേ അങ്ങനൊക്കെ ആ ഓക്കെ ഓക്കെ